ഹലോ കേക്കണ്ടോ ആഹ ഉണ്ടണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നോ വീട്ടിലൊക്കെ
അതെ നന്നായി പോണു അവിടെയോ
ഇവിടെ എല്ലാർക്കും സുഖമായിട്ട്ിരിക്കുന്നു നല്ല വിശേഷം പിന്നെ ഇവിടെ മഴയാ
ആഹ ഞാൻ ചോദിക്കാൻ വരിായിരുന്നു മഴയുണ്ടോന്ന് മഴയുടെ സൗണ്ട് ഇങ്ങനെ കേക്കുന്നുണ്ട്
ആ ഇവിടെ നല്ല മഴയുണ്ട്
അതെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നോ
ഇന്നലെ മഴയില്ലായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന നല്ല മഴ ഇപ്പോൊ ഫോണിലൊക്കെ മെസ്സേജ് ആ ഫോണിലൊക്കെ മെസ്സേജ് വരുമല്ലോ അപ്പം രാവിലെ മെസ്സേജ് വന്നിട്ട രണ്ടായിരരുന്നു ഇന്ന് നല്ല മഴയായിരിക്കും എന്നുള്ളത്
ആഹ ഞങ്ങക്കിപ്പോ കൊറച്ച ദിവസായി ഇന്നിപ്പോ ഒന്ന മൂടി നിക്കുന്നുണ്ട് പെയ്യണം വേണ്ടേന്ന് ഇങ്ങനെ പറഞ്ഞുണ്ട് ഇ ടിയൊക്കെ പൊട്ടുന്നുണ്ട്
ആ ഇവിടെയും ഇവിടെയും ചെറുതായിട്ട് ഇടിയുണ്ട് ഇടി വെട്ടി കഴിഞ്ഞാ ഉറപ്പാ മഴ പെയ്യും
എന്തആയാലും കൊറച്ച ക നല്ല മൂട് നിക്കാൻ ഇപ്പം ഇ രണ്ട മൂന്ന്ു ദിവസമായിട്ട് ഒന്ന് കുറവുണ്ടായിരുന്നു അപ്പൊ
അതെ പക്ഷേ ഇടയ്ക്കെങ്കിലും രണ്ട് ദിവസം വെയിൽ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട്
അതെ ഇനി പെയ്യാൻ തുടങ്ങിഴ ഞ്ഞഞാൻ പെയ്യ തന്നെ ആയിരിക്കും
ഉം തുണിയൊന്നും ഉണങ്ങത്തില്ല അല്ലെങ്കില്
ആഹ് അതന്നി ഉണങ്ങന പാട സ്കൂളിൽ പോകുമ്പോ പിള്ളേർക്ക വിടാനൊക്കെയ യൂണിഫോമ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കനള്ള തുണിയ ആവുമ്പളേ നല്ല വെയില് വേണല്ലോ
ആ് പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ആകുമ്പള്ളേരെ പാൻറ് ഒക്കെ ഉണങ്ങാൻ ജീൻസ ഒന്നും ഒട്ടും ഉണങ്ങത്തില്ല
ഉം എന്നും കഴുകുകയും ചെയ്യണല്ലോ വെയിലും വേയർത്തു കൊണ്ടല്ലേ വരയും ചെയ്യ
ഉം ആ എന്നും എല്ലാ ദിവസവും കഴുകയും വേണം മുഷിഞ്ഞല്ലേ വരുന്ന ഉണ്ടണ്ട് സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൽ പോയിട്ട് ഇത് വരെ വന്നിട്ടില്ല നാല് നാല് നാലരൊക്കെ ആവുംും
മ മഴയായിട്ട് സ്കൂള ഉണ്ടായിരുന്നുല്ലേ
ആഹ ഉണ്ട് ഇവിടെ അവധിയൊന്നും ഇല്ലായിരുന്നു സ്കൂളിന്
ആഹ ആഹ് എങ്ങനെ വരിയാ നടന്നുട്ടാണോ
ആ ഇവിടെ അടുത്താ സ്കൂള് തൊട്ടടുത്താ നടക്കാനുള്ള ദൂരേ ഉള്ളു
ചട്ടാ ഉമരിിയ
ആ
പിന്നെന്താ ചായക്ക് എന്താ ചായക്ക ആായോ
ആഹ ചായയൊക്കെ ഇട്ടു ചായ മോന് സ്കൂളിൽന്ന് വരുമ്പോഴത്തേക്ക് ചായ ഇട്ട് വയ്ക്കും എല്ലാ ദിവസവും
ആഹ എത്ര ക്ലാസ്സില
പ്ലസ് വൺ എന്നാ പഠിക്കുന്നത്
ആഹ് വല്ിയ കൊ ച്ചല്ലേ
ആഹ
ഒരാളെ ഉള്ളോ
ആഹ ഒരാളെയൊള്ളു
ആഹ ടെൻത്തിനൊക്കെ നല്ല മാർക്ക്ുണ്ടോ
ആ ടെൻത്ത്ൽ അത്യാവ്ശ്യം നല്ല മാർക്ക്ണ്ട് പിന്നെ ആൺ കുട്ടിയാളായോണ്ട് അവർക്ക് പഠിക്ക കൊർച്ച് മടിയാണ് കൊർച്ചല്ല കൊർച്ചധികം അഹ് നിർബന്ധിച്ച്. ഹ് അ നമ്മൾ പൊറകെ നടന്ന് വേണം എല്ലാം ചെയ്യിപ്പിക്കാൻ.
ചെലെ പിള്ളേർക്ക് നല്ല ഇഷ്ട്ടായിരിക്കും ചെല പിള്ളേർര് എത്ര പറഞ്ഞാലും അതേപോൽ തന്നെ.
ആഹ് ആണ് പ്രത്യേയ്ച്ച് ആമ്പുള്ളേരാണ് കൂട്തലും അങ്ങനെ പെൺ പെൺമ്പുള്ളേരൊക്കെണെങ്കി അവ അവര്ടെ കാര്യം നോക്കിയിരുന്നോളും പടി
പക്ഷെ എങ്ങനെലും അവര് പാസ്സായി കേറും ആൺപിള്ളേര്. എങ്ങനേലും ആ സമയത്ത് ഇരുന്നിട്ട് അവര് പഠിക്കും തലേ ദിവസം ആണെങ്കിലും. അലപോലെ ഇര്ന്നിട്ട്.
അഹ് അത് മതി എനിക്കിപ്പം നല്ല മാർ ക്ക് വേണോന്നോ അങ്ങനെ ഒരു ആഗ്രഹുല്ല എല്ലാത്തിനും പാസ്സായി പോണോന്നേ ആഗ്രഹ ഒള്ളു കാര്യം. നമ്മള് പൊറകെ നടന്ന് പൊറകേ നടന്ന് ഓരോന്ന് ചെയ്യിപ്പിക്ക്യ.
ആഹ് ആഹ് ഏതാട്ത്തിരിക്ക്ന്നെ പ്ലസ് വണിലിപ്പൊ.
ഹ്യുമാനിറ്റീസ്.
അപ്പൊ എന്ത് ഫീൽഡിൽക്ക് പോവാനാ ഇഷ്ട്ടം?
അവന് ഈ സത്യം പറഞ്ഞാൽ അവന് പഠിത്തത്തോട് വല്യ താല്പര്യ ഇല്ല. അവനീ ഈ മെക്കാനിക്ക്ല്, എലക്ട്രോണിക്സ് അങ്ങനെ എലക്ട്രിക്കല് അങ്ങൻത്തെ കാര്യങ്ങളോടാ അവന് താല്പര്യം. അഹ് വി എച്ച് എസ് സി അവന് അഹ് അഹ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിന് ഞങ്ങള് കൊ ചേർത്തായിരുന്നു അത് ആഹ് ഒരു വർഷേ ഒള്ളായിരുന്നു ആഹ് കോഴ്സ് അവൻ ചെയ്തു. അത് ഈ പ്ല ഹ് അ അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് വണ്ണിന് വിട്ടത്.
ആഹ് അപ്പൊ ഒരു കൊല്ലം ഡിലേ ആയില്ലേ.
ആഹ്.
അപ്പൊ ആഹ് കോഴ്സ് കംപ്ലീറ്റെയ്തോ?
ആഹ് അത് കംപ്ലീറ്റെയ്തു.
ആഹ് എന്നിട്ട് പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്തന്ന് അപ്പ അയ്ന്റെ കണ്ടുന്യേഷൻ എന്തെലും
അത് അതിന്റെ കണ്ടുന്യേഷനൊന്നും ഇവന്. പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കാൻ നല്ല പൊറകോട്ടാ അപ്പോ അവന് എങ്ങനെങ്കിലും. ജയിച്ച് പോവാൻ വേണ്ടിട്ടാണ് ഹ്യുമാനിറ്റീസ് എടുത്തത്.
ഹ്യൂമാനിറ്റീസും ബുദ്ധിമുട്ടില്ലായികയൊന്നുല്ലല്ലോ.
അതുണ്ട് പക്ഷേ സയൻസ് ആണെങ്കിൽ കൊറച്ചൂടെ വർക്കയ്യെണ്ടേ മാത് സും ഒക്കെ ഇത് ഹ്യുമാനിറ്റീസൊക്കെ ആവുമ്പോ കൊറച്ച് കാണാതെ പഠിച്ചെങ്കിലും. എഴ്താവുന്ന ഒരു ടൈപ്പല്ല.
ത്യാണല്ലോ ഹിസ്ട്ട്റി ഫിസി അങ്ങനെ വര്ന്നെ ഉം. അപ്പൊ ഇനിയിപ്പൊ ഹ് ആ പഠിച്ച ഇലക്ട്രിക്കലൊക്കെ വെറുതെയാ.
ഇല്ലില്ല അതിന്റെ സർട്ടിഫിക്കറ്റ്ണ്ട് അതുവായിട്ട് ഇപ്പോ അവന് എവിടെങ്കിലും ജോലിക്കൊക്കെ അത് ഉഹ് ഉപയോഗിക്കാം.
ഡിപ്ലോമ കോഴ്സാര്ന്നോ അപ്പോ.
അല്ലല്ല അതൊരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സാ, അയിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കില് ആഹ്
അപ്പൊ അത് വൺ ഇയർ ഇണ്ടാവും.
ആഹ് വൺ ഇയർ ആയിരുന്നു.
ആഹ് കേട്ടിട്ടില്ല അങ്ങനെ. നമ്മക്കത്ര ആയിട്ടില്ല, അത് കാരണം പിന്നെ നമുക്ക് അത് നോക്കാന് ഹ് ചെറിയ കുഞ്ഞാണ് അപ്പൊ പി ന്നെ ഓരോ ക്ലാസ് കേറുമ്പോളല്ലെ അറിയ.
മ്
ഞങ്ങക്കും മഴ ചാറാൻ തൊടങ്ങി.
മ് ഇവിടെപ്പഴും മഴ നല്ലോണം പെയ്യുന്നുണ്ട്.
ആഹ് നല്ല സൗണ്ട് ഇണ്ടേര് ഇങ്ങനെ കേക്ക്ന്ന് ചോയ്ക്കാൻ വരേര്ന്നു പൊർ അതാണോ അതോ വണ്ടികളുടെ ആണോ അതോ മഴയാണോ അങ്ങനെ പിന്നെ പിന്നെ എല്ലാരും പറയുന്നുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഏ നമ്മള് ഒരു സൈഡ് സൈലന്റ് ആകുമ്പോളേ ഇങ്ങനെ മഴയ സൗണ്ട് ഇങ്ങനെ കേൾക്കും പറയുക പറയുന്ന കേക്കുന്ന് ഇന്ന് പിന്നെ ഒരു ഇന്ന് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നല്ല മഴയാാണ് നല്ല മഴയാാണ്
ഉ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ മഴയായിരുന്നു തോന്നുന്നു
ആഹ ഇന്നും പൈതിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കറന്റ്‌ ഉം പോയി ഇനിയിപ്പോ അത്
ആഹ് കറണ്ട് പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്
ഏത് നേരത്ത് വരുന്നു അറിയത്തില്ല
മോട്ടറൊക്കെ അടിച്ചിട്ടിട്ടുണ്ടാവും
ഉ ആ രാവിലെ ഉച്ചക്ക് ശേഷം മഴയാവുന്നു അങ്ങനെ മൂടിക്കിടക്കുന്ന കണ്ടപ്പളെ അന്നെ അത് നേരത്തെ
ആ അല്ലെങ്കിൽ കറണ്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും
ഇല്ല ഞ്ഞി വല്ല കാറ്റൊക്കെ വന്ന് കഴിഞ്ഞാ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ എന്തേലും വീണിനൊന്ന് ഒന്നും പറയാൻ പറ്റില്ല
എന്തോങ്കിലുമൊക്കെ വല്ലം മരവും വീണ് കഴിഞ്ഞാല് പിന്നെ ഒരു രണ്ടു ദിവസത്തേക്ക് കറണ്ടിനെ നോക്കെ വേണ്ട
അതെ രാവിലെ മൂല നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ഇപ്പ എന്തെേലും വീണോന്നും അറിയത്തില്ല അപ്പൊ കൊറെ നേരായി പോയിട്ട് കരണ്ടും വരുന്നില്ല വൈകുന്നേരം ഇനി ഇപ്പോ എഴുത എഴതാനും പിടിക്കാനാ പാട് ഉ കറണ്ടില്ലെങ്കിൽ അല്ലെങ്കിലെ കൊച്ചിന് മടിയ അയ്ന്റെ എടേ കരണ്ടുകുടിലെൽ പറയണ്ട
അതെ അതെ അത് സത്യ
ചെറിയ കുഞ്ഞാലി ഇ അതെ ഒന്നും ചെയ്യേണ്ട ഫോണും കണ്ടിട്ട് ഫോണിൽ ചാർജ്ണ്ടോ ണ്ടോ ഒന്നും അറിയണ്ട അവർക്ക് അതും കണ്ട് അങ്ങനെ ഇരിക്കണം
മ
ചായക്കെന്തുവാ സ്പെഷ്യൽ ണ്ടാ
ചായക്ക് അങ്ങനെ വൈകുന്നേരം സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്ക ഇല്ല രാവിലെ എന്തെങ്കലും കാപ്പി ഉണ്ടകത്തില്ലേ ദോശ ഇഡലി അങ്ങനെ
ആഹ
ആ അത് തന്നൊയിയിരിക്കും വൈകുന്നേരം
ആ അത് കഴിച്ചോള്ളൂ
ആഹ്
ആഹ് അറിവായ കുഞ്ഞായ കാരണം കുഴപ്പോല്ലല്ലോ
അതെ അതെ ഉം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല
ഇല്ല
വൈകുന്നേരത്തേക്കൊക്കെ ആയോ
വൈകുന്നേരത്ത് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ചെയ്യണം
ആഹ ഭക്ഷണൊക്കെയോ വെച്ചോ
ആഹ് ഭക്ഷണം നമ്മള് ചോറ് തന്നെ ഉച്ചക്കും രാത്രിയെല്ലാം കഴിക്കുന്നെ
ആഹ് അപ്പൊ ഒന്നിച്ചച്ച് വെച്ചാൽ മതില്ല
ഉം നിങ്ങളൊക്കെ എങ്ങനെ രാത്രിയില് പ്രത്യേകം വീണ്ടും വെക്കോ
ഞങ്ങള്ങ്ങൾ ചില ദിവസങ്ങളിൽ വക്കേണ്ടി വരും ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കി വേറെ എന്തെേിലും ചപ്പാത്തി എന്തെിലും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ രാവിലത്തെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടങ്കിൽഅങ്ങനെ. അങ്ങനെയൊക്കെ
ഉംനമ്മള് ഉച്ചക്കും രാത്രിയിലും ചോറ് തന്നെയാ കഴിക്കുന്നത്. എന്നിട്ട് രാവിലെയും വൈകിട്ടും വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് രാവിലത്തെ കാപ്പി
ആ ആ അങ്ങനെ കഴിക്കുന്നവരാണെ കുഴപ്പില്ല. ഞങ്ങള് ബേക്കറിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കോ എന്തേലും ചെയ്യും.
ഉം ഇവിടെ ബേക്കറി ഒക്കെ വല്ലപ്പോഴുവേ വാങ്ങാറുള്ളു. കൂടുതലോ എന്തേങ്കലു ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. പഴംപൊരി അങ്ങനെ എന്തേലുമൊക്കെ. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കും.
അത് ഒക്കെ ഇഷ്ടമാണോ?
ആ അതൊക്കെ ഭയങ്കര ഇഷ്ടാ.
ആ അങ്ങനെ കഴിക്കുന്നവരൊന്നും കുഴപ്പില്ല. ഞങ്ങള് ചിപ്സ് ഒക്കെ ഉണ്ടാക്കും. പഴംപൊരി ഉണ്ടാക്കും. രണ്ടു മൂന്ന് ദിവസായിട്ട് പഴംപൊരി തന്നെ ആയിരുന്നു.
ഉം. ആ ചിപ്സ് ഉണ്ടാക്കും. ഏത്തക്ക ഉണ്ടെങ്കില് ചിപ്സ് ഉണ്ടാക്കും. അതേപോലെ ച ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ചക്ക വറക്കും.
ആ ഞങ്ങളും ചെയ്യും ഒക്കെ
ഉം
ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആവുമ്പോ വാങ്ങും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ ചില ദിവസങ്ങൾ ഓരോ മൂടാണെ ഇന്നത് വേണംന്ന് പറയണെങ്കിൽ പിന്നെ
ഉം
ബ സ്കൂൾ ബസില് കുന്നത് മെയിൻ റോട്ടിലാണ്. അപ്പോ ഒരുപാട് കടകൾ ഉണ്ടല്ലോ? ഇന്നത് വേണം എന്ന് പറ അവിടെ നിന്ന് വാശി പിടിക്കയാണെങ്കില് പിന്നെ തന്നെ വേണ്ടി വരും.
ആ കൊച്ചുകുട്ടിയാണോ?
അവൻ യു കെ ജി യിലാ.
ഓ ഓ
വരുന്ന വഴിക്ക് ഇന്നത് വേണം പറഞ്ഞാ പിന്നെ അത് മേടിച്ചു കൊടുക്കണം. ഇല്ലെങ്കി പിന്നെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അങ്ങ് കൊടുക്കും. ചോറും കാർ ദോശ അങ്ങനെയൊന്നും ആ മടി തന്നെ സ്കൂള് കൊണ്ടുപോണത് എങ്ങനെലും ടീച്ചർമാര്കഴിപ്പിക്കും.
ഓ
വീട്ടില് കഴിക്കണെങ്കിൽ ഫോൺ വേണം അല്ലെങ്കിൽ കാർട്ടൂൺ. അതൊക്കെ കാണണം. എന്നാലേ രണ്ടുവായ പോകത്തുള്ളൂ.
അതെ അതെ
ആ അവൻഫോണൊക്കെ കാണില്ലേ?
ആ ഇവിടെ അത്യാവശ്യം ഉപയോഗിക്കും.
ആ എന്നാ ഓക്കെ മഴ പെയ്യുന്നു. ശരി എന്നാ ഓക്കെ ശരി